ഹലോ ഇന്ന് എവ്ട്ക്കാ പോയിനെ ന്തേലും പരിപാടി ണ്ടായിനോ കല്യാണം ന്തേലും
കുടിയിരിക്കലൊക്കെ ഉണ്ടെനി രണ്ട് കുടിയിരിക്കല് ഉണ്ടേനി
എങ്ങനത്തെ കുടിയിരിക്കലേനി
കുടിയിരിക്കല് എങ്ങനാന്ന് വച്ചാ ഉം വല്ല കുഴപ്പമില്ല നല്ല ഫുഡൊക്കെനി നല്ല ബീഫ് ബിരിയാണി ണ്ടായിന്നു ചിക്കൻ ബിരിയാണി ണ്ടായിന്നു ബ്രോസ്സ്റ്റ് ണ്ടായിനു ബീഫ് വരട്ട് ണ്ടായിരന്നു ബഫ സിസ്റ്റം ആയിരുന്നു
ആ അങ്ങനൊക്കെണ് വല്ല പരിപാടണല്ലോ
വല്യരുപാടി വിട് കൊട്ടാരം പോലത്തെ വീടാക്കോ പൈസക്കാര വീടാ
വല്ല വിടല്ലേ നമ്മളെ വീടിന്റെ ഒക്കെ പകുതിണ്ടാവുല്ലേ
നമ്മള് വീടീ ന്റെ പകുതീ നമ്മള് അവരെ വീടിന്റെ പകുതി നമ്മ നമ്മളെ വിടെണ്ടാവില്ല
അങ്ങനെസ്റ്റ് ഞാന് മാറി പോയതാ ഡെസേർട്ട്ക്കോ ണ്ടന്യോ ഡെസേർട്ട് ഐറ്റംസ്ക്കോ ണ്ടായിനോ
വളരെ മനോഹരേല്ല എല്ലാ ഐറ്റംസും ഉണ്ട്
ഫുഡോക്ക് വഹിച്ചോ
കയിച്ചു നല്ലൌ കയിച്ചു ഐസ്ക്രീം ണ്ടായിരുന്നു ഐസ് ണ്ടായിരുന്നു ക്കേണ്ടന്നു
എന്താ മോളുണ്ടോ ങ്ങക്ക് കരീണേ
ഓള് കളിക്കണ് ഓളപ്പ കളിക്കാ വിളിക്ക
കട്ടായോ
ി ആ ഉം
ഉ എന്താ പൂമ്പാറ്റേനേ തട്ടി കളിക്കണ കളിയാ
ആ് ഓള് ഓരോന്ന് പറഞ്ഞ് ഒക്ക് ഒറക്ക രിണില്ല ഉച്ച ഉറങ്ങീട്ട് അപ്പൊ ഓളോഓരോ പണിടുത്ത് നടക്ക വിടെ
തന്നെ ഉച്ചക്കലറങ്ങന കുട്ടിാളെ എല്ലാരേും കൊണ്ട് പോയിനോ
ആ രണ്ട് കുട്ടികള രണ്ട് കുട്ടിളും പേണ്ണ്ങ്ങളി കൊണ്ട് പോയിനി
ഉം ഫുഡോക്കെ നല്ലെ ഐറ്റംസ് ഫുഡാവുമ്പൊ വയറ് നറഞ്ണ്ടാവൂലലെ യാത്രിക്കൊന്നും വേണ്ടിര്ലല്ലോ
ഏ രാത്രി രാത്രി
രാത്രിക്ക് വാണ്ടന്ന കെര്ത്ണെ ഭക്ഷണൊക്കെണ്ട് കൊർച്ച് ബാക്കിണ്ടേന്ന് അപ്പൊ കൊണ്ടോന്ന്ണ് വീട്ട്ക്ക്
അപ്പൊങ്ങള് അടുത്തന്തേനി വീട്ട്ന്ന് കൊൻഡ്രേന്
ആ വാക്കിനെ ഹരെ സുഹൃത്തായിരുന്നു അപ്പൊ വാക്കിനെ പ്പം വിളിച്ചപ്പോ അവടെ പോയി കൊർച്ച് കൊണ്ടന്ന്ണ് വീട്ട്ക്ക്
ച്ചന്റെ കഥയാ ഫ്രണ്ട്സാളൊക്കെങ്ങനേണെങ്കി ങ്ങക്കും കൊർച്ച് ക്യാശൊക്കെ തെരാൻ പർഞ്ഞൂടെ
പർഞ്ഞോക്കണം ഞ്ഞി പെണ്ണ്ങ്ങളോട്ന്ന് എന്താ കിട്ടാറീല്ല ഓളും ന്റെ കൊണ്ട് വീട്ടുകാരും പൈസല്ലാൾക്കാരാണ്
എ അപ്പൊ പിന്നെ വേറെ അവ്ട് ന്നും കൊർച്ച് ഏകദേശം വീട് പണിക്കെന്തേം കിട്ടീനോ
ഇത് വെരൊന്നും കിട്ടീല്ല ഞ്ഞി പ്പൊ തെരോ ആവോ
പിസ്ക്കമ്മാരാന്നാ തോന്ന്ണത് അങ്ങനെ തെരൊന്നുല്ല
ഏ
ചോയ്ക്കെണ്ടിരും പെണ്ണ്ങ്ങളൊക്കെ പെണ്ണ്ങ്ങള് ചോയ്ക്കണം ഓളല്ലെ ഇത് വരെ കൊണ്ടന്നീല്ല ഞാൻ പിന്നെ അങ്ങനെ കിട്ട്ണ ഇഷ്ടല്ല
ആ അങ്ങൻത്തത് നല്ലതു അല്ല പെണ്ണ്ങ്ങളോട്ന്ന് ആഗ്രഹിക്കണോല് അങ്ങൻത്തൊക്കെണ്ട് വടെ കൊർച്ചാൾക്കാര് കട്ടാവൂലത് ഞ്യും പന്ത്രണ്ട് മിൻറ്റും കാണും
കേക്ക്‌ൺല്ല
സ്കാൻ ചെയ്യാനും പാടില്ലേ ഹലോ
ഇങ്ങട്ട് കേക്കുന്നില്ല
അ ഇങ്ങട്ട് നല്ലോം കേക്ക്ണ്ടല്ലോ
ഇങ്ങട്ടൊന്നും കേക്ക്‌ണില്ല
ആ ഇങ്ങട്ട് കേക്ക്‌ന്ന്ണ്ട്
ഇങ്ങട്ടൊന്നും കേക്ക്‌ണില്ല ന്ന്ട്ടെന്താ കഴിച്ചേങ്ങള്
ഞാൻ എല്ലും കയ്ച്ചു എല്ലും കൊർച്ചിച്ചെ കയ്ച്ചു
പറയാൻ കിട്ട്ൺല്ല ഞങ്ങളവടൊക്കെ കല്യാണണ്ടേനുട്ടോ അടിലെന്നെ ഉം നല്ല വെല്യ കല്യാണേയ്നു ആദ്യം മൈലാഞ്ചി കല്യാണം പിന്നീ പച്ച കല്യാണം പിന്നെ ചുവപ്പ് കല്യാണം പിന്നെ ബ്ലാക്ക് കല്ല്യാണം അങ്ങനെ കൊറെ ദിവസേന് ഓരോ ദിവസത്തിനും ഓരോ ഫുഡായ്ന്നു കല്യാണത്തിന്റന്ന് എന്ത്‌ നല്ല പരിപാടിനെന്നറിയോ ആരും വിചാരിച്ച്നേറെ പരിപാടിയേനു ഞാനങ്ങനൊന്നും ണ്ടാവൂല വിചാരിച്ചിനി പരിപാടേനി പെണ്ണിനെ ആ മറ്റേതിലൊക്കെല്ലാരും ബൊക്കലൊക്കെ വെച്ചൂടങ്ങനെ മാലൊക്കെ ട്ടണ്ങ്ങനെ കൊണ്ടന്നു അപ്പോ ഇവിട്ന്ന് പുതിയാപ്പളങ്ങനെ കൈ കൊണ്ട് ഹായ്ന്ന് പറയും അപ്പ പുതിയെണ്ണ് ഇവിട്ന്ന് ഹായറിയും ന്ന്ട്ടവ്ട്ന്ന് നടുലെത്തുമ്പണ്ട്‌ പടക്കം പൊട്ടും കേക്ക്ണ്ടങ്ങട്ട്
ഇങ്ങട്ട് കേക്ക്ണ്ട്.
ആ അവ്ട്ന്ന്ങ്ങനെ ഓരോന്ന്ങ്ങനെ ചാടും അപ്പൊ
തെന്നെ
അ ന്ന്ട്ടോരോന്നങ്ങനെ ചാടും പിന്നവ്ട്ന്ന് രണ്ടാളും കയ്യുട്ച്ച് കട്ടൻ കറങ്ങി
ഇപ്പത്തെ എല്ലാ വീട്ടിലും എലോടത്തും അങ്ങനെന്നാവും കല്യാണ കാലം മാറില്ലേ.
നെറ്റിയിലൊക്കെ ഒരു ചുമ്പനം കൊടുത്ത് അങ്ങനെയൊക്കെ പുതിയ. ണാണെങ്കിൽ സ്വർണം കൊണ്ട് നടക്കാൻ കഴിയണില്ല നുറ്പവനൊക്കെണ്ടന്ന കേക്കുന്നത്.
അ അപ്പൊ അങ്ങനെ നൂറ് പവനൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ടോ.
അത് ഇരുപത്തഞ്ച് വളന്നെയ്ണ്ട് ഒരു കൈമില് ഒരു കൈമ ഇരുപത് വളി. പിന്നെ മാലേം പത്ത് പത്ത് പയിനഞ്ചണണ്ട്
അങ്ങനം നീള്ല്ല കുട്ടിയാ ക
നീളൊന്നുല്ല. പക്ഷെ നല്ല തടില്ലേ കുട്ട്യാ
മുട്ടും കൈ വരെഉണ്ടാവാലെ
ആ അതക്കെ നലോണ്ട് കയ്യാണെങ്കി ഹാഫ് കയൊള്ളു അപ്പൊ അതുവര വള പിനേ മാലായാണെങ്കി എല്ലാംണ്ട് അരക്കെട്ടും പാദസരനെണ്ടെണ്ണണ്ട് കമ്മലികള് പലേ മോടലുകളുണ്ട്.
രണ്ട്‌ പാസരം. കൊട്ടക്ക അ
ഇല്ല പാദസരം ഹസ്ബന്റിന്റെ കയ്ൽ അങ്ങനെ പെട്ടിടുക്കെ അങ്ങനെ കൊടുത്തക്ക.
അല്ലെ പെട്ടി കൊണ്ട് പോര ഹസ്ബന്റ്
ഹസ്ബന്റ്ന് അങ്ങനെ കൊടുത്തു അങ്ങനെ പെട്ടില്ലേ പിന്നെ നാത്തൂമ്മാരെ കയ്ലോ ഉമാന്റെ കയ്യില കൊടുക്കെതോ.
സ്വർണല്ല ഗോൾഡ് കൊയ്ൻ കൊടുത്താ പൊട്ടന്മാരാ ഓര്
ഇപ്പയ്ന് ആരും സ്വർണംന്ന്ടുലല്ലോ വെറുതെ ഇങ്ങനെ കൊടുക്കാ.
ഗോൾഡ് കൊയിൻ കൊടുത്തമതിപ്പൊക്കെ അങ്ങനെണ്
ട്തി പിന്നെ ഞങ്ങളവടെ. അതേമാതി സ്വർണ്ണംന്നും ആ കുട്ടിടുലാ. നല്ല പയസക്കാരാ സ്വർണം ഏതോ ഇടലില്ല വെള്ളിയോ ഒന്നും ഒന്നും ഇടൂല. കാലിക്കയും കൈത്തലും
ഏഹ് ക്യാഷ്ള്ള ആൾക്കാർക്കാന്നും മടിയില്ല ഇപ്പൊ ഒന്നും ഇല്ലാത്ത സാധണക്കാരാണ് ഈ സ്വർണ്ണക്കട്ട് ആൾക്കാർ
ഒന്നും ഇടൂല അപ്പൊ പിന്നെ ആ കുട്ടിനെ കല്യാണം കഴിച്ചപ്പോ വീടും ഒരു കാറൊക്കെയാണ് കൊടുത്തത്
ഉം
കുട്ടിക്ക് ഉപയോഗിക്കാഞ് എന്തായാലും ഓളെ പേരിലായിരിക്കും കൊടുത്തത് കുട്ടീൻ്റെ പേരിലല്ലോ അല്ല ചെക്കൻ്റെ പേരിലല്ലോ പിന്നെ എന്തങ്കലൊക്കെ പ്രശ്നം ഉണ്ടായുകണ്ട് വീട്ട് നിന്ന് ഇറക്കിയൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി മക്കളൊക്കെമ്മല്ല അവിടെ നിക്യും ചെയ്യാം കാറുള്ള പേരില്ലേ സ്വന്തം വീട്ട് നിക്കും ചെയ്യാ എന്റെ വീട് ആദ്യം ഇത് ഇതാക്കി വച്ചാലും
ആഹ്
നിങ്ങളെ അഭിപ്രായം എന്താ സ്ത്രീധനം കൊടുക്കണോ തെറ്റാണോ തെറ്റല്ലേ
ഇന്ടെങ്കി എന്താ കൊടുക്കണേന് ഇല്ലാത്തോല് കടം വാങ്ങി കൊടുക്കണം അതാ പ്രശ്നം എല്ലർക്കും സ്ത്രീ അത് ചോദിച്ച് അത് മാത്രം ഒരു മകക്ക് മക ക്ക്ണെന്നുണ്ടെങ്കിൽ ജോലി ചോദിക്കാതെ സന്തോഷം ഒന്ന് കൊടുക്കാലോ സ്ത്രീധനല്ലോ സ്വന്തം വാപ്പ കൊടു സ്വന്തം പിന്നെ മകളെ കെട്ടിയ ഭർത്താവ്ന്ന് പറഞ്ഞാ ഏഹ്
ങ്ങക്ക് സ്ത്രീധനം കിട്ടിനോ
ഇല്ല എന്ത കിക്കന്മാരാന്ന് പറഞ്ഞില്ലേ പക്ഷേ അങ്ങനെയൊന്നും കൊടുക്കാത്ത ടീമാ
ആഹ് പിന്നെ സ്ത്രീധനം കൊടുത്ത കേസ് ആണ് ഓലെ വീട്ടിലൊക്കെ ഗവൺമെന്റ് വിദ്യാഭ്യ
സ്ത്രീധനം കൊത്താലല്ലോ നമ്മള് സ്ത്രീധനം വേടിക്ക നിങ്ങള് നിന്റെ കുട്ടീനെ കിട്ടുകയാണെങ്കി എനിക്ക് ഇത്ര വേണം സ്ത്രീധനം അല്ലാതെ സന്തോഷത്തോടെ നൂറ് പവനോ ഇരുന്നൂറ് പവനോ മുന്നൂറ് പവന്നോന് കൊടുക്കാംന്ന് മകൾക്ക് കൊടുക്കല്ലേ മകൾക്ക് കൊടുക്കാ എന്താ കുഴപ്പം
അത് ഒന്നും കിട്ടിയില്ല ങ്ങൾക്ക്
എനിക്കെൻ്റെ പെണ്ണിനെ തന്നെ മതി പറഞ്ഞ് അവ ഓളെ കണ്ടപ്പോ തന്നെ എനിക്കൊന്നും വേണ്ടന്ന് പറഞ്ഞ്
പ്രണയിച്ച് കെട്ടിയതാ
പ്രണയിച്ചു കെട്ടിയൊന്നു അല്ല കണ്ടത്ര പ്രണയം തോന്നി ആ ഒരു പ്രണയം തന്നെ
ഇങ്ങള് കൊറെ ഇങ്ങനെ പെണ്ണാണാനൊക്കെ പോയിനോ
ഏഹ്
കൊറേ പോയിനേനോ പെണ്ണണാന്
ആഹ് പെണ്ണ് കാണാൻ പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ പോയിന് ഇവളെ കണ്ടപ്പൊ പിന്നെ ഒന്നും വേണ്ട ഓളന്നെ മതിയന്ന് പറഞ് അയന് മാത്രം കായമ്പൊന്നുല്ല പിന്നെ അമ്മക്കനെ തോന്നുമ്പോ ഒരു ഇതിണ്ടല്ലോ കാണുമ്പോ ഒരു ഇത് അത് മാത്രം അപ്പൊ തോന്നി അപ്പൊ ഡ്രസ്സിംഗ് കാര്യൊക്കെ കണ്ടപ്പൊ തോന്നി
എന്താ ഇട്ടിനെ കുട്ടി
കാൽ ക കല്യാണം കഴിഞ്ഞിട്ട് തോനെ ആയില്ലെ
ഓഹ് ഇതുവരെ എന്ത ഇട്ടെ ഇന്നെ കാണാൻ വന്നപ്പെട്ട ഡ്രസ്സൊന്നും
കാണാൻ വന്നപ്പോ ഒരു ചുരിദാറ്ട്ട് പിന്നെ നിങ്ങള് എല്ലാരും കൂട്ടയത്തോലും കാണാൻ പോയപ്പോ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു അത് കണ്ടപ്പോ എല്ലാർക്കും ഇഷ് ടപ്പെട്ടു. ജീൻസ് ജീൻസിന്റെ ടോപ്പും ഷർട്ടും ഐക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. പോവാനായില്ലേ വയസ്സായില്ലേ ഇപ്പം
കുട്ടികളക്കെണ്ടാവോ
കുട്ടികള് രണ്ട്
രണ്ട് കുട്ടികള്
എങ്ങനെ കച്ചറൊക്കെ ഉണ്ടോ കുട്ടിയേസിന്
ഇല്ലേയ് അവക്ക നല്ല നല്ല കുട്ടികളല്ലേ.
ഇവിടത്തെ കുട്ടികളാണേ കച്ചറോണ്ട് നീക്കാനയികൂലാ ഇന്ക്ക് അഞ്ചു ആൺകുട്ടികളാണ്.
അഞ്ച് ആൺകുട്ടികളോ?
പെങ്കുട്ട്യാളില്ല. പിന്നെ ആൺകുട്ടിആയോണ്ട് പെൺകുട്ടികളണ്ടാവുന്ന പ്രതീശയിൽ ഇങ്ങനെ നിർത്താതെ പോയി.
എക്ക് രണ്ട് ഒരു ആൺകുട്ടിം ഒരു പെൺകുട്ടിയാ.
എന്താണ് എന്ത്റോച്യാ നമ്മള് ഒന്ന് നന്നാക്കുമ്പോ ഒന്ന് അപ്പുറത്ത് പൊട്ടിച്ചട്ടുണ്ടാവും ഗ്ലാസ്‌ ജനാലെ നന്നാക്കി ഇപ്പോ ഇന്നലെ കൊടുന്നിട്ടുള്ളു അപ്പോക്ക് മറ്റ് ജനാല ഗ്ലാസ് എർഞ് പൊട്ടിച്ചിക്ണ്.
ഉം കച്ചറാണല്ലോ അത് ചെറുപ്പകാലത്തെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ അയിക്കാരം അതയ്കരം കുട്ടികൾ അങ്ങനെയാണ്.
അത് പറയാൻറ്റില്ല ഞാൻ ഭങ്കര പൊട്ടിത്തെറീനീ പറേണേക്ക.
അപ്പൊ പിന്ന പറഞ്ഞിട്ട് കാര്യലാലോ.
മിഞ്ഞാന്ന് ഇതേ മാതി മരിച്ച ആരെക്കും മരിച്ചെടുക്കുന്ന ടൈമിൽ എല്ലാവരും അവിടെ ഇങ്ങനെ ഹാളിൽ ഇരിക്കുമ്പോ ഞാനാ കെൺറ്റിക്ക് ഓരോ സാധനങ്ങനെ കൊട്ന്ന്ണ്ടപ്പൊ അതെ വികൃതിയായിരിക്കും എന്റെ ഉമ്മ അതാ പറിയല് അന്റെ വികൃതി തന്നെ അന്റെ കുട്ട്യാക്ക് കിട്ടിയറിയും നിക്ക്ണേന്റെടീ കാണാതാകും അങ്ങനൊക്കെയാണ്.
അപ്പൊ പിന്ന പറഞ്ഞിട്ട് കാര്യല്ലല്ലോ.
പറയാണ്ട്ക്കാനും വയ്യ ഞാ എന്നാലും. ഞമ്മൾ പ്രിതനെകൊണ്ട് നമ്മളൊന്ന് കൊടുത്തു പോകും ഒന്നും പറയലില്ല കൊടുകലേ ഉള്ളൂ വടി കൊണ്ടൊന്നാ കൊടുക്കും.
അത് മോശ കുട്ടികളല്ലേ.
ഇൻക്കന്നേ ഇണ്ട് എന്തൊക്കെയോ അസുഖങ്ങള്.
ഉം
ഓപ്പ്രഷൻ കഴിഞ്ഞിട്ട് ഉള്ളു ഇപ്പൊ. ആറു മാസം ആയിട്ടും അപ്പ ഈ ടൈമില്. ഉം എനിക്ക് ലിവറിന്‌ ചെറിയൊരു ഓട്ട വന്നതാ
ലിവർന് ഓട്ടയോ
ലിവർ ന് ഓട്ട സീരിയസ് ആയിരുന്നു എങ്ങനെ എന്ത് ഡോക്ടേഴ്സിനെ കാണിച്ചിപ്പ എന്തന്ന് പറഞ്ഞെ
എന്തക്ക പറഞ്ഞു അപ്പത്ര വയസ്സായി ണ്ടാവും
എനിക്കോ എനിക് എല്ലാം ആയിട്ടില്ല ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു പത്ത് കൊല്ലായി പത്ത് കൊല്ലായി ഇപ്പൊ മുപ്പത് ഹ മുപ്പത് വയസായിട്ടേ കെട്ടോളു അന്നത്തെ കാലത്തത്ത് പറയുമ്പോൾ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് കഴിഞ് ഉടനെ കല്യാണം കഴിക്കല്ലെ
മ്മ്
പിന്നെ ഇണ്ടായതൊക്കെ പെട്ടെന്ന് പെട്ടന്ന ആയിരുന്നു കുട്ടികള്
ഭർത്താവിനെ ഇപ്പൊ എന്താ പണി
ഭർത്താവ് ഗൾഫിലാണ് ലീവിന് വരുമ്പോ ഇങ്ങനെ ഓരോ കുട്ടികൾ ഉണ്ടാവും ലീവൊന്നും പറയാൻ പാടില്ല. തമാശക്ക് ഒന്നും
പിന്നെന്താ ഭക്ഷണം കഴിച്ചോ
പിന്നെ മൂന്നാമത്തെ കൂട്ടീനെ വയിറ്റി ലുണ്ടയപ്പോഴാണ് ലിവാർന് എന്തൊക്കെയോ ഷോ ഹോൾ ഉണ്ടെന്ന് പറഞ്ഞ ചെറിയ ഹോളാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് റെഡി ആക്കി പിന്നെ ഇപ്പൊ കൊഴപ്പം ഒന്നും ഇല്ലല്ലോ അല്ലെ അത്ങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലാ പ്രൈവറ്റിലൊക്കെ നല്ല വില ഞങ്ങ കൊറേയും കാണിച്ചു ഒരു മാറ്റവും ഇല്ല കേൾക്ക ള്ള കേൾകണ്ടോ കോ റച്ച് നേരം നിന്നോളി വിള കൊറച്ച് നേരം കേൾക്കാതായതല്ലേ ഇന്നോട് പറയാലക്കെ എന്താണ് ഇത് നിലവോ നമ്മള് പൊരിച്ചതും കരിച്ചതൊക്കെ നല്ലോം കൊറക്ക അങ്ങനെക്കെണ്ടകുമ്പളാണ് നല്ലോംണ്ടാവാ പിന്നെ മോളെ അല്ല മോനെ പ്രെഗ്നന്റായപ്പളാണ് ഇങ്ങനെ ഇണ്ടായത് മൂന്നാമത്തെ മോനെ. അപ്പൊ ഞാനാണെങ്കി നല്ല അമിതമായി എണ്ണ വയറ്റുകളൊക്കെ നല്ലോം കയിച്ചീനി അയിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും
അതൊക്കെ നിർത്തിയാനേ അല്ല അതൊന്നുംല്ലാതെ ഭക്ഷണം കഴിക്കാനും കഴയില്ലല്ലോ
ആ പ്രെഗ്നന്റായ ടൈമിൽ ഇൻക് അതേ പറ്റൂള്ളേനി അപ്പൊ അങ്ങനെ അങ്ങനെ കഴിക്കും ഇപ്പോ ശീലായി ഇപ്പ വേണ്ടില്ലേനി തോന്ന്ണ്ട് നമുക്കൊന്ന് നീച്ചു നിക്കണങ്കി സഹായത്തിന് വരെ ആരെങ്കിലും സഹായം വാണം
ഈ മുപ്പത് വയസായപോത്തിന് അങ്ങനെ ആയോ